എന്തൊക്കെണ്ട് വിശേഷൊക്കെ
വിശേഷം എന്നാ സുഖം തന്നെ അവിടെയോ
ഇവിടെ സുഖം ചായേടെ പണിയൊക്കെ കഴിഞ്ഞൊ
ആഹ് രാവിലത്തെ പണിയൊക്കെ കയിഞ്ഞു
ആഹ് ചോറ് ഉച്ചക്കത്തേക്കുള്ള പണിയാ
ചോറിന്റെ ഒരുവിധ ഒക്കെ ആക്കി വെച്ചേക്ക്ണു അങ്ങനെ ഇന്ന് ഇല്ല
അതെല്ലേ
ഉം മഴയും ചെറുതായിട്ട് പൊടീന്നേ ഒള്ളുവേ അവിട മഴയൊണ്ടാ
ഇവിടേം ചെറിയൊരു ഇരുണ്ടുമൂടി നിക്ക്ണു ഇന്നൊരു ശോകമായ കാലാവസ് ത്തയാണ്
ആഹ്
അഹ് ആഹ് ആഹ് പിന്നെ മക്കള വിശേഷം മക്കളെ മക്കള് പോയില്ലായിരിക്ക്യും അല്ലേ
ആഹ് ഇന്ന് സാറ്റർ സാറ്റർഡെ അല്ലേ ആഹ് പിന്നെ മക്കള് മക്കളൊക്കെ ഉണ്ടോ? ഹലോ ആഹ് മക്കളൊക്കെ ഉണ്ടോ?
മക്കളൊക്കെ ഒണ്ട് ഇവിടെ ഏരിയിലേക്കായിട്ട് ഇരിക്ക്യുണു ഇന്ന് അവധി ആയോണ്ട് അങ്ങനെ ഇരിക്കിണ്
അതേല്ലേ
ആഹ് ആഹ് ആഹ് പിന്നെ എന്നാ സ്കൂളൊക്കെ തൊർന്നിട്ട് എങ്ങനെയുണ്ട് പഠിക്കാനെക്കെ
ഞ്ഞ് നാല്ത്തെ എട്ടേയും പരീക്ഷ വരുന്നു
അഹ് ആഹ് ഹാ എങ്ങനെ പഠിച്ചോളുവോ?
ആഹ് കൊഴപ്പല്ല ഇപ്പൊ തൽക്കാലത്തേക്കൊന്നും കുഴപ്പെല്ല ഇനി അങ്ങോട്ട് പോകുമ്പോ അറിയാം ചെറിയ ക്ലാസ്ലൊക്കെ ആകുമ്പഴേ
അഹ് ആഹ് അതേലെ
ഉം
ആഹ് പിന്നെ പിന്നെ വെല്യ വെല്യ ക്ലാസ്സിലേക്കൊക്കെക്കാ ആകുമ്പഴാണ് പിള്ളേർക്കൊക്കെ മടിയും
അഹ് ആഹ് അതെ അതെ ആഹ്
എഹാ പിന്നെ ഈ പിന്നെ അല്ലെങ്കിൽ ഇവടെ ഓരോത്തര്ടെ പനിയൊക്കെയായിരുന്നു
ആഹ് ഇപ്പഴത്തെ പനിക്കെന്നാ ബുദ്ധിമുട്ടാ ഭയങ്കര മേലുവേനൊക്കന്ന പറയുന്നേക്കണെ
ആഹ് മേല് വേദന ശർദി വയറ്റീന്ന് ഒഴ്ച്ചില് അങ്ങനെക്കെ ആഹ് മേ മേല് വേദന സഹിക്കാംപറ്റാത്ത മേലുവേദനയാന്നാ പറയിണത്
ആഹ് മേലു വേദനയും നടുവുവേദന നടുവിന് ഭയങ്കര വേദനയാന്നാ പറയണത്
ഓഹ്എന്റെ പൊന്നേ യിങ്ക്
പേടിയാവ്‌ണു വര വന്നാ അള്ള അവസ്ഥ ഓർത്തിട്ട് പനീടെ
ആഹ് പനി വന്നാ പിന്നെ ആ കൊറോണ വന്നതോടു കൂടി ഇങ്ങനെയാണല്ലോ പനി വന്നാല് കൊറോണയ്ക്ക് നുമ്പ് ഒരെണ്ണൊ ല്ലായിരുന്നോ ചിക്കൻ ഗുനിയാന്ന് പറയ്ണേ
അത് ഒരൂ പതിനെട്ട് കൊല്ലം അതാ ആ സമയത്ത അപ്പഴാണ് ചിക്കൻ ഗുനിയഎറങ്ങിയത് ഇതിപ്പം ആഹ് ഇതിപ്പൊ ശിഗല്ലെയും കൊറോണ പിന്നെ ന്താ നിപ ഇതൊക്കെയാണ് ആഹ് ഈ അയ് ഉം
സിനിമ പോലെ ഇപ്പോ ഓടിക്കൊണ്ടിരിക്ക്ണത്
അതന്നെ ഈക്ക ഈ കാലാവസ്ഥയിൽ വെക്കന്ന് കേറി ഒരോ അസുഖങ്ങൾകേറിപിടിക്കും കേട്ടോ പറഞ്ഞിട്ട് കാര്യവില്ല
കാലാവസ്ഥ ഏതാണ്ന്ന് പർഞ്ഞിട്ടെങ്കി
ക്ക് അഴുക്ക് വെള്ളം വെള്ളത്തിക്കൂടെല്ല ഒഴ്കി ഒഴുകുവല്ല അങ്ങോട്ടും ഇങ്ങോട്ടും എറങ്ങി നടക്കുമ്പോ അപ്പ വെള്ളത്തിച്ചവിട്ടി നട ക്കുമ്പോഴേക്കായിരിക്കും മിക്കവാറും നമ്മള് ശുദ്ധി ആവണല്ലോ ഈ അണുക്കളിൽന്നൊക്കെ നമ്മളിങ്ങനെ യാത്രയെക്കെ ചെയ്യുമ്പോല്ല കൂടുതലും കേറി പിടിക്ക്ണമ്മ
കൂടുതലും മന്നെ കാരണന്നാന്ന് വെച്ച ഇപ്പൊരിടത്തും ഒരു വൃത്തി ഇല്ലല്ലോ സമൂഹത്തിലും ഇല്ല ഭക്ഷണത്തിലുവില്ല ഒരു ഹോട്ടലിൽ കേറി ഭക്ഷണം കഴിച്ചാ അവിടത്തെ അവിടെയും വൃ
ആഹ് അവിടെ പോയി അട് അവിടെ പോയി അടുക്കള അവരുടെ നോക്കി അറിയാം എങ്ങനാ അവരുടെ വൃത്തി എല്ലാർക്കും പൊറത്തെ ഫുഡ് മതി പക്ഷെ ആഹ് പൊറം പൊറത്ത്ന്ന് കഴിക്കുമ്പോ നമ്മളത് വൃത്തിഹീനത അത് ഭയങ്കര ഇതാ അങ്ങനെയാണ് ഈ അസുഖങ്ങള് പിടിക്കണ തന്നെ
പിടിക്കണ എന്നാന്ന് വച്ചട്ടുണ്ടെ ഈ ആളുകൾ ഈ വേസ്റ്റ് കൊണ്ട് ഇടുമല്ലോ
അത് തന്നെ ചുമ്മാ ആഹ്
വേസ്റ്റ് ആയിട്ടും ഫുഡിന്റെ വേസ്റ്റ് ആയിട്ടും പിന്നെ ഈ സ്നഗിയ് പിന്നെ അങ്ങനെ എന്ന് വേണ്ട എല്ലാ വേസ്റ്റുകളും ഈ ഭൂമിയിലേക്ക് തന്നെയല്ലേ എറങ്ങിക്കൊണ്ട് എറങ്ങി അത് മലിനമായിക്കൊണ്ടിരിക്കുന്നത്
ആഹ് ആഹ് ആഹ്
ആഹ് ഒരിടത്ത് ഒഴുകി പോകാനോ കെട്ടിക്കിടന്ന് ഇങ്ങനെ ആവശ്യല്ലാത്ത ബാക്ടീരിയകൾ ഉണ്ടാവുകയാണ്
ഉം
ഭൂമിയില് നമ്മള് വെള്ളം ഒഴുകാനുള്ള ആ ഒരു സ്ഥലമില്ലല്ലോ
അതില്ല
ആഹ് ഓടകളില്ല ഓടകളെല്ലാം അടച്ചു പൂട്ടിയേക്കുവല്ലെ ച്ച കൂട്ടെന്ന് പറഞ്ഞ് ഒണ്ടാക്കി ഇടുന്നുണ്ട്
അതുപോലെ ഫൂമിയിലേക്ക് വെള്ളം താഴാൻ മനഷ്യന്മാർ അനുവദിക്കുന്നില്ല വെള്ളം താഴാനായിട്ട് എന്ന എല്ലാം കോൺക്രീറ്റ് ഇട്ട് ടാറ് കഴിഞ്ഞാ പിന്നെ കോൺക്രീറ്റ് കോൺക്രീറ്റ്ന്ന പിന്നെ നമ്മളിപ്പം ഈ കട്ടകള് പതിപ്പിക്കുവല്ലോ എല്ലാ വീടിൻ്റെയും മുൻ വശത്തും പുറകുവശത്തും ഒക്കെ ആയിട്ട് ആൾക്കാർക്ക് തൂക് ഒന്നും പണ്ടൊക്കെ പുല്ലൊക്കെ ഇഷ്ടമാതിരി വളരുവായിരുന്നു ഇപ്പൊ ഒന്നും ഇല്ലല്ലോ പിന്നാ ഇത് ആ വേസ് പ്പൊ അവരുടെ വീട് വൃത്തിയയായിക്കിടക്കാൻ വേണ്ടി അവരെന്നാ ചെയ്യും വസ്റ്റിനെ കൊണ്ട് അടുത്ത പറമ്പിൽ കൊണ്ടു തള്ളും അവിടെ കിടന്ന് അങ്ങനെ കുന്ന് കൂടി കുന്ന് കൂടി അവിടെന്ന് കൊതുകുകളൊക്കെ പെറ്റ് പെരുകുവല്ലേ ആഹ് അത് തന്നെയാണ് ഇ എല്ലാം നടക്കണത്
ആഹ് പിന്നെ എലി എലി ശല്യം എന്നതാ
ആഹ് എലി ആഹ് മഴക്കാലത്ത് ഇവര്ക്കൊക്കെ ജീവിക്കണ്ടേ
ആഹ് അത് തന്നെ പിന്നെ ഈ കെണർ കെണർ വെള്ളം എന്ന് പറയാ കെണർ വെള്ളം എല്ലാം ഈ അശുദ്ധമായിക്കൊണ്ടിരിക്കുവല്ലേ
അതെന്ന അഞ്ച്സെന്റ് അഞ്ച്സെൻ്റ് വീട് അതുപോരെ അഞ്ച് സെന്റ് അഞ്ച് ഞ്ച് സെൻ്റ് വീട് അതാണള്ളോ കിണർ വെള്ളം എന്ന വച്ചാ ബാത്റൂമിന്റെ കുഴിയും കിണർ കുഴിയും ഒരുമിച്ച് അടുത്തടുത്ത് ഒരു ഒരു ഒത്തിരി ദൂരലല്ലേ എല്ലാ അഞ്ചു സെന്റ ല്ല നടക്കണ്ടേ ഒന്നാന്തരം വീടും വെക്കും എന്നിട്ട് ഏഹ് കിണറും ബാത്റൂമിന്റെ കുഴിയും എല്ലാം ഒന്നിച്ചു തന്നെ അടുത്തടുത്തടുത്ത് തന്നെ
അതന്നെ പിന്നെ ശുദ്ധീകരിച്ച് പോകാനുള്ള സ്ഥലവില്ലല്ലോ
അതാ ഞാൻ പറഞ്ഞ അപ്പയെ ആ ഇതിനൊക്കെ നമ്മള് ദൂ ദൂരെ തന്നെ ഇടണം ചെലപ്പോ അപ്പറത്തെ വീടിന്റെ ആ കുഴി ആയിരിക്കും ഇപ്പറത്തെ വീടിന്റെ കിണറ്
കിണറ് അതെ അതെ അതെ
പക്ഷ അവിടെ ബാത്റൂമിന്റെ കുഴി അപ്പ അപ്പറയാണ് കിണർന്ന് പറയും പക്ഷെ അപ്പറ വീട്ടിൽ വരുമ്പോന്ന ആ കിണറിന്റെ അടുത്തായിരിക്കും ബാത്റൂം കുഴിയും അവിടെ അപ്പറ സൈഡിലായിരിക്കും കിണർ ഈ അഞ്ചു സെന്റല്ലേ ഉള്ളൂ അത് മൂന്ന്സെന്റ് ഇപ്പൊ അഞ്ച് സെന്റ്റൂല്ല മൂന്ന് സെന്റ ഇപ്പൊ ആൾക്കാർക്ക് ഉം ജീവിക്കാ സ്ഥലം വേണ്ടേ മനുഷ്യന്മാരിങ്ങനെ ആയ കൊണ്ട് ജീവിക്കാൻ സ്ഥലം വേണ്ടേ
ആഹ് മ പറഞ്ഞിട്ട്ന്നെ ചെയ്യാന ഇങ്ങനെ അപ്പ അതുവല്ല ഒരു പണ്ടൊക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മക്കളെല്ലാം ഒരു വീട്ടില് എട്ടും പത്തും മക്കളുണ്ടെങ്കി ആ മക്കളെല്ലാം ഒരു വീട്ടിലിങ്ങനെ ആ ഒരു ഇതായിട്ട് താമസിക്കും അപ്പൊ കക്കൂസ് പോലുല്ല ഒരു വീട്ടില് പറമ്പിലൊക്കെയാണ് സ്ഥാപിക്കുന്നത് പക്ഷെ ഇത്രയും വൃത്തികേടില്ല ഇതന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ. എട്ടു മക്കളുണ്ടെങ്കി എട്ട് വീട് മൂന്ന് സെന്റ് അഞ്ചു സെന്റ് വെച്ച് വീടും അടുത്തെടുത്ത്. അതിനടുത്ത് കുഴി ഫൂ ഭൂമിയിലേക്ക് കുഴിച്ച് കുഴിച്ച് ആ ഒരു. ഇതിങ്ങനെ ആക്കി നശിപ്പിക്കൂലേ കിണർ വെള്ളം കിണർ വെള്ളമാണ് ഏറ്റവും മലിനമായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം.
ആഹ് പണ്ട്ന്ന് പറയുമ്പോ ഒരു വീട്ടിൽ എട്ടു മക്കള്ണ്ടായിട്ടും അവർക്കാണ്. സ്ഥലങ്ങളും ഒണ്ട് ആ സ്ഥലങ്ങള് എട്ടു മക്കക്കും വീഴി വീഴിച്ചു കൊടുത്തപ്പോ എന്നതായി. അത് ചെറുതായില്ലേ എട്ട് മക്കൾക്കും വീതം വെച്ചില്ലേ അ അപ്പം വീതം വെക്കുമ്പോ എല്ലാർക്കും പിന്നെ അവരുടെ മക്കളും അവര് ആഹ് ഭാര്യയും ഫർ എന്താ ഫർ ത്താവും മക്കളും എല്ലാം ആയി അപ്പൊ. അവിടെയും ഏ അങ്ങനെയാണല്ലോ നമുക്കിത് സ്ഥലങ്ങള് കുറഞ്ഞോണ്ടിരിക്കുന്നത്. ഫൂമി വളരുന്നില്ലല്ലോ നമ്മള്. ജനങ്ങളിങ്ങനെ പെരുകുവല്ലേ.
ആഹ് അല്ല അന്നേരം ഈ വ ഈ ഓടു വെച്ച വീടും അടിക്കണ മി റ്റവും എല്ലാ
ഉം ആണ് ആഹ് ഇപ്പ അങ്ങനെല്ല എല്ലാവരും എളുപ്പം. ഇപ്പൊ തൂക്കാൻ ചൂലിന്ന് പരെന്നാ ഒരു കാറ്റെങ്ങാണ്ട് അടിക്കണ സാനംല്ലേ.
ആഹ് ഇങ്ങനെ മെഷീന്.
തു അത് പെണ്ണുങ്ങൾക്കെ നടുവേന മാറൂല അത് മുറ്റം തൂത്. ത്താലല്ലോ നമുക്ക് ന വേറെ നടുവിനൊക്കെ അങ്ങോട്ട് ആയാസം ഉണ്ടാവൊള്ളൂ.
ആഹ് പിന്നെ മിക്സി അരക്ക്ണതോ?
അതെ അങ്ങട്ട് അങ്ങോട്ട്. പ്പങ്ങോട്ടും വെ കൈകൊണ്ടും നടുവും അനങ്ങും കയ്യും അനങ്ങി. കാലും അനങ്ങും എല്ലാം ചെയ്യുവായിരുന്നു ആഹ് എല്ലാം.
നമ്മളും ഇതന്നെ ഉപയോഗിക്കന്നേ പക്ഷേ നമ്മക്ക് അതിന്റെ ഭവിഷ്യത്ത് നമ്മക്കുണ്ട് നമ്മടെ ശരീരത്ത്.
നമ്മള് എടയ്ക്കെങ്കിലും എടയ്ക്കെങ്കിലും കല്ലിലൊക്കെ തിരുമ്മിയെടുക്കാൻ നോക്കും. പക്ഷെ മടിയാട്ടോ പിന്നെന്ന് വെച്ചാ നമ്മളരു കറണ്ട്. കറണ്ടില്ലാത്തപ്പോ നമുക്ക് എന്നാ ഒരു പാടാ ഓ അലക്കാണ്ട് ഓ അലക്കാണ്ട്. മെഷീനിടുമ്പോ ഒന്നും അറിയണ്ട അതാ ഉം. എങ്ങനെ മ ഇരിക്കാവോ അങ്ങനെ ഇരിക്കാനാ മനുഷ്യന്മാർ ചിന്തിക്കുന്നെ.
ആഹ് അതെന്നെ പണ്ടത്തെ അമ്മമാരെന്ന് പറഞ്ഞാൽ പത്തും അറുപതും വയസായ അമ്മമാര് ഇപ്പഴും നല്ല. ചെറുപയറ് പോലെ ഓടി നടക്ക്ണു ഇപ്പ
നമ്മുടെ ഇതൊക്കെ നമ്മള് ഇപ്പഴേ പ്രാ വാ വാ വാർദ്ധക്യത്തിലേക്ക് എത്തിലെ. ആഹ് കണ്ണിന്റെ കണ്ണിന്റെ കാഴ്ച കൊറയാൻ തൊടങ്ങി. പിന്നെ പല്ലുകള് തീരാൻ തോടങ്ങി അവർക്കൊക്കെ പത്ത് അറുപത് വയസ് കഴിഞ്ഞപ്പഴാ നമ്മക്ക്. പത്ത് നാപ്പു വയസ്സ് ആയപ്പോഴേ ദേ എല്ലാം.
ഇതേ അവസ്ഥയാ പിന്നെല്ല വേറെല്ലാ അതെ ഈ തലമുടി നെരയ്ക്കുന്നതാ.
ആഹ്. അതെന്നാ പോലും അത് വെ ഫു ഫുഡിന്റെയൊക്കെ ആയിരിക്കും അല്ലേ അതന്നെ അല്ലെ.
ദേ നമ്മള് വെക്കുന്ന എണ്ണ പിന്നെ പി പിള്ളേരൊക്കെ തലേൽ കൂടെ ഓരൊ ജെല്ല്. ല്ലും അങ്ങനത്തെ സാനങ്ങളെല്ലാം തോക്കുവല്ലോ.
ഉം.
പിന്നെ ഈ വ്യൂക്കെൻ പിള്ളാരൊക്കെയാണ് ഈ
നമ്മുടെന്നും കാലഘട്ടത്തി നമ്മൾ അങ്ങനെ ചെയ്യാറില്ലല്ലോ പക്ഷേ നമ്മുടെ അല തലമുടിക്ക് നര വന്നിട്ടുണ്ടല്ലോ.
നമ്മുടെ നല്ലമൊടിക്കെന്ന് നമ്മൾ അന്നത്തെ കാലത്തെ ഭക്ഷണല്ലല്ലോ ഇപ്പോ കഴിക്കുന്നത്.
രിക്ക നമ്മ ശരീര ഭക്ഷണത്തിൽ കൂടെ പോണ ഫുഡിനും കാണാമായിരിക്കും.
പിന്നെ ത് തീർച്ചയായിട്ടും നമ്മള് ഉപയോഗിക്കുന്ന എണ്ണകള്.
ആഹ് അതുപോലെ ഇപ്പോ ആർക്കും വയ് മെന്റ് ല്ല എല്ലാർക്കും തന്നെ വേദനയാ എന്നച്ചാ. പെരക്കകത്ത് എറങ്ങാത്തോണ്ടായിരിക്കും.
ആഹ് ഭൂമി സൂര്യം വൈറ്റമിൻ ഡിക്ക് ഏറ്റവും ഇത് വേണ്ടത്. സൂര്യപ്രകാശം അടിക്കാന്നാണ് ഡോക്ടർമാര് പറയണത് ഡോക്ടർമാരല്ല അതാണ് സയൻസ് പറയണത്
അതെ അതെ ആഹ്
വെയില് കൊള്ളുന്നില്ലല്ലോ ഒര്വാളും വെയില് കൊള്ളൂല്ലല്ലോ
ആഹ് ആഹ് -
ഇതിപ്പം ന കുറ്റം പറയണ നമ്മള് നമ്മളെ തന്നെയാണ് കുറ്റം പറയണത് നമ്മളെയും നമ്മുടെ മക്കളെയും അതെ പറയാനൊള്ളൂ കാരണം നമ്മള് ചെയ്യൂലാന്ന് പറഞ്ഞ നമുക്ക് അതിനെ കൊണ്ട് സാധിക്കൂല
നമ്മള് നമ്മള് നമ്മളുടെ നേർക്ക് ചൂണ്ടൂല്ല നമ്മള് അടുത്തവരിലെക്ക് ചൂണ്ടാനെ നോക്കു- ള്ളൂ നമ്മുടെ കുറ്റം ആരും നമ്മൾ സ്വന്തായിട്ട് പറയുവോ
പറയൂല ആഹ് എന്നാൽ നമ്മള് രാവിലെ എ- ണീറ്റ് ഒന്ന് ഇച്ചിരി വെയില് കൊണ്ടേക്കാ ന്നും പറഞ്ഞിരിക്കുന്നില്ലല്ലോ നമ്മള്
ല്ല എങ്ങനെ മടിപിടിച്ചിരിക്ക ചിന്തയില-
നമുക്ക് തന്നെ അറിയാം വൈറ്റമിൻ ഡി ഇത് വെയിലിന്റെ ആണ് അതുപോലെ ഫുഡ് കഴിക്കുന്നത് ഹോ നമ്മുടെ പറമ്പീന്നുള്ള ഫുഡ് ചീര അങ്ങനെയുള്ള സാധനങ്ങൾ പറിച്ച് വെക്കണം കറി വെക്കണം എന്നൊക്കെ നമുക്കറിയാം പക്ഷേ നമ്മള് ചെയ്യൂല
ആ എറങ്ങിപ്പോവാൻ പറ്റില്ല പരിസരത്ത് എറങ്ങാൻ പറ്റൂല അതുകൊണ്ട് തന്നെ
ആഹ് അങ്ങനെയൊക്കെയാണ് എന്തോ-
എന്ന വെക്കട്ടെ
ആഹ് എന്നാ ശരി എന്ന അയിക്കോട്ടെ